കേൾക്കുന്നില്ലേ ഓ സുഖായിട്ട് പോ ആ സുഖായിട്ട് പോകുന്നു എന്താ അവിടു
എന്താ അവ്ട്തെ സുഖല്ലേ ആഹ് ഇവിടൊക്കെ സുഖായിട്ടിരിക്കണ് എന്താണ് മഴൊക്കണ്ടാ അവിടെ
ഇല്ലട്ട ഇന്ന് മഴയില്ല ഇന്ന്നല്ല വെയിലാണ്ല്ലേ അവിടെങ്ങനെ
ആഹ് ഞങ്ങള ഇവിടെ മഴ മഴ മഴായിരുന്നു ആ ആ മഴയിരുന്നു ഉം
ഇന്നെലി മിനിയാന്നും നല്ല മഴ ഉണ്ടായിരുന്നുട്ടോ ഇന്ന് നല്ല വെയിലാ അപ്പ ഞാൻ പുറത്ക്കൊക്കെ ഇട്ട്ങ്ങനെ നിക്ക നോക്കി നോക്കി നി അഥവാ പെട്ടെന്ന് അങ്ങോട്ട് മൂടലായിരിക്കും അപ്പോ ഞാന് ആഹ്
പൊർത്ത്ക്ക് പോകാൻ വേണ്ടീട്ട് നിക്കായിരുന്നു അപ്പൊ നോക്കുമ്പോ ഭയങ്കര മഴാട്ടേ അപ്പോ പിന്നെ അത് പൊർ ത്ത്പോക്ക് ക്യാൻസലെയ്ത് അങ്ങനെ കൊണ്ട് ഇപ്പൊ ഒരു ഉതിപ്പ്‌വന്നു ഇപ്പൊ മഴയ്തോ നല്ല മഴയിരുന്നു രാവിലെ
ആഹ് ആഹ്
ഞങ്ങളെ സ്ഥലത്തൊക്കെ ആ ഇന്നലൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ഞാനിപ്പോ കൊറെ ആളോളോണ്ട് ചോദിച്ചപ്പൊ അവിടെന്നും മഴയില്ലാന്നർഞ്
ഇവിടെ ഇപ്പ മഴ കുറഞ് ആ കാലത്തൊക്കെ നല്ല മഴയായിരുന്നു കാറ്റൊന്നില്ലല്ലോ ഇല്ല ഇല്ല മഴ മാത്രല്ലേ മഴ മാത്രം
തായേ ഇങ്ങനെ ഉയർന്ന പ്രദേശാണോ ഇങ്ങനെ തഴ്ന്ന ഇങ്ങനെ പാട് ആഹ് ആഹ്
നാളെ വെള്ളി അഴ്ച്ച മലപ്രദേശല്ല ഞങ്ങളിവിടെ ബീച്ചൊക്കെ അടുത്ത്ണ് കടലോര പ്രദേശം ഒരു ഒരു കിലോമീറ്റർ വേണം ബീച്ച്ൽക്ക് ആണോ അത് ശരി അപ്പോ പെട്ടെന്ന് വെള്ളക്കെ ഇതായിരികുലെ ആ വെള്ളം നിന്ന നമ്മളെ ഇവ്ടെ നി ക്കൂലാ കാണ്ട്പൊക്കോളും ഒഴുകിപൊക്കോളും
ആഹ് ആഹ് അത് ശരി ഏഹ് അങ്ങനെ സംഭവച്ചിട്ടുണ്ടോ വീട്ട്ക്കൊക്കെ വന്നിട്ടുണ്ടോ
ഇല്ല ഇല്ല ഇല്ലവെള്ളം ഞങ്ങള ഈ ചുറ്റുവട്ടത്‌ന്നൊക്കെള്ള ഇങ്ങനെ ഈ മഴ പെയ്യാനേരത്തൊക്കെ ഉണ്ടാവുന്ന വെള്ളണ്ടല്ലോ
ആഹ് അങ്ങനെ
ആഹ് അങ്ങനെള്ള വെള്ളങ്ങൾ ഉണ്ടാവും
ആഹ് അല്ലാത്ത പ്രശ്നൊന്നു ഇല്ലല്ലേ
പിന്നെ ഒന്നുല്ല
ആഹ് ഇല്ലാതിരിക്കട്ടെ മറ്റേ ഒരുപാട് അങ്ങനെ വെള്ളക്കെ കേറെലക്കെ ഉണ്ടായാൽ നമക്ക് വലിയ ബുദ്ധിമു ട്ടാണല്ലോ എല്ലും എമമ് എല്ലു ഒഴിവാത മാറ്റ മാറ്റേണ്ടിവരു വീട്ടിലുള്ളതും എല്ലും ഞങ്ങളെ പിന്നെ മലപ്രദേശ അതോണ്ട് ആ പേടിയില്ല പക്ഷെ ഉരുൾപൊട്ടല് അങ്ങൻത്തൊരു അങ്ങൻത്തെ പേടി ഒള്ളു മണ്ണിടിച്ചില് അങ്ങൻത്തെക്കെരോ പ്രശ്നങ്ങങ്ങള് ഇണ്ടായിട്ടൊന്നുല്ലട്ടോ പക്ഷെ എന്റെ അമ്മന്നെ ഇവടെ അടുത്ത് എന്റെ അമ്മായി എന്റെ വീടിന്റെ മേലൊക്കെ നല്ല ഉയർന്ന സ്ഥലാ നല്ല ഉയർ ഉയർന്ന സ്ഥലാണ് അപ്പൊ പേടിയാണ് നല്ല മഴെയ്യുമ്പോ അവിടെ നല്ല ഉറവ് എടുക്കും അപ്പൊ ഇത്‌വരെ ഒന്നും സംഭവിച്ചില്ല ഇല്ലാത നിക്കട്ടെ ഇമ്മക്ക് ഇങ്ങനെ ഒരോ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു പേടിയേനി
ആഹ് ആഹ് ആഹ്
ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും കേൾക്കുന്നില്ലലെ അങ്ങനെ അത്ര മഴന്നും ഇല്ലാത്തോണ്ടേ അത്ര അങ്ങനത്തെ പ പേടിപ്പിക്കുന്ന ന്യൂസുകളൊന്നും വന്നില്ല ഇല്ലാത്തെ നിൽക്കട്ടെ പറയാ എന്ത് കണ്ട് ഫുഡ്ഒക്കെ ഫുഡ്ഒക്കെ അയോഎന്താ സ്പെഷ്യൽ എന്തെലും ഉണ്ടോ?
ഒക്കായിചെമ്മീൻ കിട്ടി അത് കറി വെച്ചു പയർ കിട്ടിയഅത്‌ ഒലത്തി
ആ അത് ശെരി ചെമ്മീൻ എങ്ങനെ പിന്നെ കുറഞ്ഞ വെള്ളത്തിൽ വെക്കലാ
അല്ല ഞങ്ങൾ ശരിക്കും കറി വെക്കും എല്ലാവർക്കും വേണം ഉം.
ആ അപ്പൊ പിന്നെ കൊറച്ച് വെള്ളത്തി അങ്ങോട്ട് വെക്കു കായിരിക്കുംല്ലേ ഏ അങ്ങനെ തേങ്ങരച്ചിട്ടാണോ ആ അത് ടേസ്‌റ്റാ ആ ഞങ്ങളെ ഇവിടെന്നാല് അങ്ങനെ ഞാൻ ഇണ്ടാക്കി കിട്ടില്ലട്ടോ ഇതുവരെ ഇനി ഇവിടെ ആരു ഉണ്ടാക്കണ്ടോ ഇന്ക്കറില്ല ഞാൻ ഒക്കെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ രീതിയിലൊക്കെ ഉണ്ടാക്കുള്ളൂ കുറഞ്ഞ വെള്ളത്തില്
ഏ ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട് ഞങ്ങൾ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾ പൊ പൊടി ഉപ്പൂ ഇട്ടിട്ട് പുളി ഇട്ടിട്ട് ആഹ്
ആഹ് അപ്പോ ഇത് കൊറച്ച് കൊറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോ നമ്മുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് വരുവോ അങ്ങനെ കൊറെ വെള്ളത്തിലൊക്കെ വെച്ചാല്
കൊറെേ വെള്ളല്ല തേങ്ങ പാല് എടുത്തിട്ട് അതിൽ വെക്കും തേങ്ങ അരച്ച് വെക്കണെന് പ പകരം തേങ്ങാ പാലെടുക്കും.
അയിന്റെ പാലാണ് എടുക്ക അല്ലെ ആഹ തേങ്ങ മൊത്തത്തില് അരച്ചിട്ട് പാരല്ല
ഉം ഇങ്ങനെ മിക്സീൽ അടിക്കും. ആഹ് പാലെടുക്കും ഉം ഉം അതെ
ആഹ് ഓരോ
അപ്പ ആ ഹ് ആ ശരി നിങ്ങളെ ഭാഗത്തപ്പോ ചെമ്മീൻ വിക്ക്ണ് അപ്പ
ഞങ്ങളിവിടെ ഞാന അങ്ങനെ കണ്ടി ഇങ്ങനെ ഞാൻ വെച്ചിട്ടില്ല എന്തായാലും ഞാൻ കുറച്ച് റോസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കുറ കുറഞ്ഞ വെള്ളത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ റോസ്ഡാക്കി എടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി ചെമ്മീനൊക്കെ ചെമ്മീൻ ആ രീതിൽ തന്നെ ഉണ്ടാക്കിട്ടുള്ളു ആഹ് ആഹ് ആഹ് അത് ശെരി അപ്പ ടേസ്റ്റ് ഉണ്ടാകും എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ആഹ് അത്ലേ മല്ലിപ്പൊടി ലേശം ട്ടാ കുറയൊന്നല്ല നാം ആഹ് എന്നിട്ട് അത് ലാസ്റ്റ് നമ്മൾ മൂപ്പിക്കുവല്ലോ വെളിച്ചെണ്ണ മു അതിൽ ഉള്ളിമൂപ്പിച്ചിടൊലോ
ആഹ് അങ്ങനെ ആഹ് പിന്നെ എന്നി നമ്മളെ സാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ചെമ്മീൻ ഇടും.
ചെമ്മീൻ ഇട്ട് വേവിക്കണം ശെരിക്കും ഫസ്റ്റീ തന്നെ നമ്മമ് ഫസ്റ്റീല് നമ്മൾ തേങ്ങാപ്പാലില് തേങ്ങാപ്പാലീല് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണ്ക്കെ മതി ട്ടോ നമ്മള് ആവശ്യത്തി പിന്നെ നമുക്ക് എന്തോരം കറിത്തിരി കൂടുതൽ വേണെന്നുണ്ടെങ്കിൽ രണ്ടു ടീസ്പൂൺ അങ്ങനെയൊക്കെ മല്ലിപ്പൊടി അധിക ആവ ആയ അധിക ആവണ്ട നോർമല് അങ്ങനായിട്ട് ഉം. എന്നിട്ട് മീനൊക്കെ ഇട്ടിട്ട് ഒപ്പം തന്നെ തിളപ്പിക്കും തിളപ്പിച്ച് ഒന്ന് വറ്റി ചാറ് വറ്റി വരുമ്പോൾ നമ്മ പുളി ഇടണം ട്ടോ പൂപ്പും പുളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് വറ്റി വരുമ്പോ നമ്മ ആ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിടും
ഓഹ് അത് ശരി ന്നിട്ട് പിന്നെ എന്തേലും ഉപ്പേരി അങ്ങനെ എന്തേലും കൂട്ടീട്ട് കഴിക്കൂലേ
ആഹ് ആഹ്
ആഹ് അത് പിന്നെ സാദാ ചോറന്നല്ലെ
മാറ്റണല്ലോ
ഇല്ല ഞങ്ങളിവിടെ ഞാൻ ചെമ്മീന്റെ രീതിയിൽ ഇത്പോലെ ഇണ്ടാക്കിയിട്ടന്നല്ല അത് എങ്ങനെ ഞാൻ മുളകിട്ടാണ്ട് കുറഞ്ഞ വെള്ളത്തിൽ അങ്ങനെ ഇ ണ്ടാക്കൂ അല്ലെങ്കിൽ ന
ആക മൊളക് പൊടിയോ ഇടുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും
ആ മഞ്ഞപ്പൊടി മൊളക് പൊടി ആ രണ്ടും പിന്നെ വേണെങ്കിൽ കുറച്ച് ഗരം മസാല അങ്ങനെ ഇടും
ഉം ചക്കകുരുവൊക്കെ കിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചക്കക്കുരു ഇട്ട് വച്ചാലൊക്കെ നല്ല ടേസ്റ്റാ ട്ടോ ചെമ്മീൻ
ആഹ് ആ ആ ചക്കെക്കെ ഇൻണ്ടോ അവിടെ എങ്ങനെ ആ ഭാഗത്ത് ചക്കൊക്കെ ഇണ്ടോ അഹ് ആ അത് ശെരി നമ്മളവിടീം ചക്കയൊക്കെ ഉണ്ട് ട്ടോ ഇങ്ങനെ എനിക്ക് വലിയൊരു താല്പര്യ ര്യയല്ല അപ്പം തറവാട്ടിലൊക്കെ നല്ല ചക്ക ഇണ്ട് പിന്നെ ഞാൻ അത്ര പിന്നെ മയിന്റ് വെക്കലില്ല എനിക്കും അച്ഛനൊന്നും അത്ര വലിയ താല്പര്യല്ല അപ്പ പിന്നെ അത്ര നോക്കലില്ല അയ്മക്ക് രസാണ് നല്ല വരിക്കച്ചക്കൊക്കെ നല്ല പയിത്താെലൊക്കെ നല്ല ടേസ്റ്റാ ഇന്നിട്ടെന്താ കുളിയൊക്കെ കഴിഞ്ഞോ ആരേള്ള വീട്ടില് പിന്നാരാള്ളേ മ
ആ പിള്ളേരില്ല ഇമ്മ ബാപ്പ
ആ മക്കളക്കെ എന്തെ പോയോ ക്ലാസ്സിന് പോയോ
കുട്ടികളില്ല
ഇല്ല ഇല്ല ഓ അപ്പൊ എത്രയായി കഴിഞ്ഞിട്ട് കൊറെ വർഷായിട്ടുണ്ടാവൂല്ലേ ആ പ്പോ ഹസ്
അസ്സിനി ഇവിട തന്നെ ജോലി നാട്ടിൽ തന്നെ
ആണോ അപ്പൊ പിന്നെ വീട്ടില് നിങ്ങളും അസ്സും നിങ്ങളെമ്മപ്പ്യണോ അല്ലെങ്കിൽ അസിന്റെ നിങ്ങളുമ്മ അസിന്റെ അസിന്റെ ഓ അപ്പ പിന്നെ ചികി ചികിത്സയൊക്കെ ചെയ്ത് നോക്കില്ലേനോ ആ നിർ പിന്നെപ്പോ നിർത്തിയതായിരിക്കും നമ്മുക്ക് ഓരോത് കണക്കാക്കയാണല്ലോ അതെ ഞങ്ങള അങ്ങനെന്ന ഞങ്ങള്ത് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞാല തന്നെണ്ടായേ ചികിത്സയൊക്കെ ത്തീട്ട് പിന്നെ ആ അസിന് ഒരു ആ അസ്സിന് പിന്നെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കറക്റ്റായപ്പോ ഉണ്ടായി
ആ ആ ആ ആ
ഒരു ചെറിയൊരു സി ഇത് ഓപ്പറേഷൻ ക കഴിഞ്ഞ എന്തോ എന്തോ ചോയ്ച്ച് നരമ്പിന്റെത് എന്തോന്ന് പറഞ്ഞു ആ ആ അതെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കറക്റ്റ് മൂന്ന് മാസം ട്ടായപ്പന്നെ ഇണ്ടായി എന്തായാലും നിങ്ങ നന്നായിട്ട് നോക്കി എല്ലാം നല്ലട്ട ഇതൊക്കെ നടത്തില്ലേ ആ ആ ഓ അപ്പൊ നമ്മുക്ക് പറയാ ഓരോന്നുണ്ടല്ലോ ചിലപ്പോ ടൈം ആയിട്ടുണ്ടാവില്ല ഇനിപ്പം പ്രായായാലും നമ്മൾ ടൈം ആവുമ്പോണ്ടാവും അതിന്റെ ആ അതന്നെ അതെ
പടച്ചോനങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ പോണ് അത്രന്നെ ഏജിപ്പം പത്ത് നാപത് കഴിഞ്ഞ്
കഴിഞ്ഞു ല്ലേ എന്റെ നാത്തൂന അതുപോലെ തന്നെ ട്ടോ ആ പതിനാറ് വർഷായി ഓക്പ്പോ മുപ്പത്തെട്ട് ആ മുപ്പത്തേയ് അത്രക്കായിണ്ടാവും ഓക്കും
അതെല്ലേ ആ
മ് ഓലിതേപോലെങ്ങനെ ചികിത്സ ചെയ്യണ്ട് ഇപ്പോന് ഗൾഫൊക്കെ നിർത്തി ഇവിടെ തന്നെയാണ് ഗൾഫിലായിരുന്നു ഗൾഫ് ക്കൊക്കേ ഓൻ കൊണ്ടോയൊക്കെ ചെയ്തീന് ശെ ഒന്നും ങ്ങ ട്ട് റെഡി ആയില്ല പല ചികിത്സണ്ട് ഏതായാലും അമക്ക് ഒരു സങ്കട ആണല്ലോ ഓനെ ആ അതെ ഇൻക്കൊക്കേ അഞ്ചുവർഷന്നെ ആയപ്പ അങ്ങനെ ഓരോ ചോദ്യവും അതും ഇതൊക്കെ ആവുമ്പോന്നെ നമുക്ക് ഓരോ മാസം നമ്മൾ പ്രതീക്ഷയില് നിക്കും എത്രയേ ടെസ്റ്റ് ച്ചൊക്കെ ചെയ്തത് ഇണ്ടായി ന് അറിയോ
പിന്നെ വീട്ട്
വീട്ടില് പിന്നാര്ളുള്ളപ്പോൾനിങ്ങക്ക് വേറെരാള്ള് വേറാരൂല്ല മ് നിങ്ങളന്നെള്ളൂ പിന്നൊക്കെ വേറെ പാർത്ത് പിന്നെ വേറെ അനിയത്തിയേ ളൊന്നുംല്ലേ ആഹ ഇണ്ട് ജേഷ്ട്ടത്തിയാളക്കെണ്ട് അവരൊക്കെ വേറെ താമസിച്ച്
ആ് ആഹ് വേറെ പോയി ആഹ് അസ്സിനു പിന്നാര ജ്യേഷ്ഠനോ അനിയനൊക്കെ ഉണ്ടോ
അഞ്ച് ജേഷ്ഠ്യൻന്മാർഒരു പെങ്ങൾ
അപ്പൊ നിങ്ങള് പിന്നെ തറവാട്ടിലായിരിക്കും ആഹ ആഹ് അതെ അതെ ആഹ് ഓൽക്കെ ങ്ങനെ പ്രായണ്ടോ
ആഹ് കൊഴപ്പില്ല ആഹ് ആഹ് ഉവ്വോ ഉവ്വ്
ആഹ് ഇവടേം ന്റെ മ്മേം മ്മേം അങ്ങനെ ന്നെ വെയ്യ പിന്നെ സോഡിയ ത്തിന്റെ കൊറവും അങ്ങനെ ങ്ങനെക്കെ ആയിറ്റ് എടക്ക ങ്ങനെ ഹോസ്പിറ്റലില് പോകും വെരും അഡ്മിറ്റാകും അത്യോക്കെ നന്നായിട്ട് പണിയെടുത്ത ആളേന് ഇപ്പ പിന്നെ ഞങ്ങള് സമ്മയ്ക്കലില്ല ന്നാലും ഓൽക്ക ങ്ങനേണല്ലോ വെർതെ നിക്കാൻ കഴൂലല്ലോ ന്ന്ട്ട അങ്ങനെ ഇപ്പൊ എളച്യോന്നും കാണാതെ പൊർത്തെർങ്ങും ങ്ങട്ട് പയർ നനക്കാ അങ്ങനെ എന്തേലും നനച്ചോണ്ടൊ ക്കെ ന്ക്കും ന്ന്ട്ട് ഓളാണ് എടക്കെടക്ക് ഫോട്ടോ അയച്ചെര്ണു മ്മാന്റെ പണ്യോക്ക്യാണീം പർഞ്ഞിട്ട് നമ്മളെ കണ്ട് ന്ന്റ്റ് ചെൽപ്പോ എവടേയും വീയ്യും ന്ന്ട്ട് അത് മത്യേല്ലോ ഓൽക്ക് പിന്നെ കൊർച്ച് കാലത്തിന് എന്തേം പറ്റാ നിക്കല്ല പ്പൊ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ട് ന്ക്കൊയ് പ്രായോൽക്ക് പിന്നെ നമ്മക്കൊക്കെ എന്തേ ഒയ്വ്വ് കിട്ടാൻ നി നമ്മള് റസ്റ്റ് എടുക്കാ പക്ഷെ ഓൽക്കൊന്നയ് ന് കഴിയൂല്ലേ
എത്ര കുട്ട്യാള്ണ്ട് പ്പോ
ഇൻക്ക് രണ്ടാള് ഇൻക്ക് ചെർത് ഒന്നാം ക്ലാസ് പഠിക്ക്ണ് വൽത് അഞ്ചാം ക്ലാസ്സിൽ
ആഹ് ആഹ് ആഹ്
പിന്നെ ന്റെ പിന്നെ സിസേറിയനേന്നു പ്പൊ ഒരു അഞ്ച വർഷം കഴിഞ്ഞരേണ് രണ്ടാളും കല്യാണം കൈഞ്ഞ് അഞ്ച വർഷം കൈഞ്ഞ് ഫാസ്റ്റ്ത്തെ കുട്ടി പിന്ന ഞ്ജ് വർഷം കൈഞ്ഞാരെ മോള്ണ്ടായി ആഹ് ഇപ്പ പിന്നെ ആഹ് ആഹ് അതന്നെ പിന്നെ
പിന്നെ എന്താണ് ആഹ് അവട്ത്തെ പണ്യാളൊക്കെ ന്താ അവടെ നിങ്ങക്ക് മീനെന്ത്ട്ടി
മീം വാങ്ങീല്ല ആഹ് മീന്ന് വാങ്ങീല്ല ഇന്ന് മീന് ഇതിലെ പോയീല്ലേ ഇല്ലല്ല
അപ്പൊ എന്താ കറിക്കി
കറിക്ക് ഞാൻ ചെറുതായിട്ട് നെയ്ച്ചോറോ അങ്ങനെന്തേം ഇണ്ടാക്കീട്ട് പിന്നെ ഏഹ് തട്ടി ക്കൂട്ടി എന്തെങ്കിലൊക്കെ ചെയ്യാന്ന് വിചാരിച്ച്ങ്ങനെ നിക്കാ ആഹ് ഇത് വരെ ഒന്നും കൈഞ്ഞ്ട്ടൂല്ലാ അത് ചെയ് ഇഞ്ഞിപ്പോ പോറോട്ടെ കോള് ചെയ്ത്ട്ടങ്ങനെ ഇര്ന്ന് ഇഞ്ഞിപ്പൊ ഇഞ്ഞിപ്പൊ പോയാണ്ട് ആ ചൂടോട്ക്കാണ്ട് കൈക്കാ ഇണ്ടാക്കലും കൈക്കലൊക്കെ ഒന്നിച്ചാണ്ടാക്കാ വിചാരിച്ച്ട്ടേയ്
ആഹ് ആഹ് ആഹ്
പിന്നെ ആരൂല്ലല്ലോ നമ്മളെ മാഹാ നമ്മളൊറ്റക്കാവുമ്പെ ഇന്നാ ഐക്കോട്ടെ പിന്നെ വിളിക്കട്ടോ
എന്നാ ശെരി ഐക്കോട്ടെ